ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ട് ബ്രോ അവിട എന്തൊക്കെയ വർത്താനം എവിടെളേ ആ സുഖണ് അപ്പൊ ഇങ്ങനെ നമ്മടെ സാങ്കേതിക വിദ്യേനെ കുറിച്ച് ഇങ്ങനെ ഏർ നോക്കിക്കൊണ്ട്ക്കേന ഒരു ക്ലാസ് ഉണ്ടേനു ക്ലാസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിനെ കുറിച്ച് എങ്ങനെ ആലോചിച്ചു കൊണ്ടിക്കയാണ് എന്താണ് സാങ്കേതിക വിദ്യനെ കുറിച്ച് എന്താണ് ബ്രോന്റെ അഭിപ്രായം
ആ ഞാനിപ്പ അത് ഉപയോകൊണ്ടിരികാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇന്ന് കലാലയത്ത് കിട്ടി കുറച്ച് എഴുതാണ്ട് അത് ഞാനത് ഉപയോകിച്ച് എതൊണ്ടിരിക്കാണ് സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാല് നമുക്ക് ലോ പണ്ട് ഒരു അഞ്ചു വർഷം മുമ്പ് ഉണ്ടരുന്ന ഒരു കേരളം അല്ലെങ്കിൽ ഒരു ഇന്ത്യ അല്ല ഒരു ലോകമാ അല്ല ഇപ്പ ഇള്ളത് വളര അധികം ഒരു വേഗത്തിലാണ് ലോകത്തിന്റെ എല്ലാം നീക്കി പോക് പ്രത്യേകിച്ചും ഈ സാങ്കേതിക ഇ വിദ്യ ഉപയോഗിച്ചിട്ടില്ല എല്ലാ മേഖലകളിലും നമക്ക് അതിന്റെ ഒരു സ്വാധീനം കാണാ കഴിയും പക്ഷെ ഇത് നമ്മൾ ഈ സാങ്കേതിക വിദ്യയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ അതിന്റെ ഭവിഷ്യത്ത്പ ചർച്ച ചെയ്യാണ്ട് അതിന്റെ നല്ല ഭാഗങ്ങളമ്മിൽ ചർച്ച ചെയ്യണ്ട് പ്രധാനമായിട്ടും അതിന്റെ ഭവിഷ്യത്ത നമുക്ക് കാണാൻ കഴിയാ എന്നുള്ളതാണ് അ നമുക്ക്റിയ എലോൺ മസ്കിനെ പോലെ അല്ലെങ്കിൽ ഇത്ര സാമ്പത്തിക മുന്നിലയിലുള്ള ആൾക്കാരെ പോലെയുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോം അവർ ഇതേപോലെയുള്ള സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചുള്ള ദു ജനങ്ങളുടെ ജോലി കഴിയുന്ന് ദു തൊഴിലാളികളുടെ ജോലി കളയുന്ന രീതിയിലേക്കുള്ള നീക്കുപോക്കൊക്കെ ത ടയുന്ന രീതിയിലാണ് നമൾ കാണുന്നത് പക്ഷെ മറ്റൊരു വർശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ ജോലികളും എത്രയും പെട്ടെന്ന് തീർക്കുന്ന രീതിയിലെക്ക് അല്ലെങ്ക തീർക്കാൻ സഹായിക്കുന്ന ഒന്നാണ് നമുക്ക്ഈ സാങ്കേതിക വിദ്യയന്ന് കാണൻ കഴിയും എന്താ നിങ്ങളുടെ അഭിപ്രായം ഇതില്
അതെ തീർച്ചയായിട്ടും കാരണം മനുഷ്യ മനുഷ്യന്റെ ജീവിതം എന്താണ് എളുപ്പം ഏ ജീവിതത്തിൽ ഓരോ കാര്യൾ എളപ്പാക്കാൻ അതുപോലെന്നെ കൂടുതൽ സൗകര്യപ്രദമാക്കാനൊക്കെ അതുപോലെന്നെ വേഗ ത്തിലാക്കാനുള്ള ഉപകരണങ്ങളും അറി അറിവുകള ആണല്ലോ ഈ സാങ്കേതിക വിദ്യ എന്നുള്ളത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന തന്നെ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു യുഗത്തിലൂടെയാണ് കാരണം രാവിലെ കണ്ണ് തുറക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത്തുവരെ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതത്തിൽ ഓരോ നിമിഷത്തില എന്താണ് നമുക്ക് സാങ്ക വിദ്യയുടെ സ്വാധീനം കാണാൻ കഴിയുമുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം ഒരു കാലത്തെ ഒരു വാർത്ത മറ്റൊരിടത്ത് നിന്ന് ദിവസ ഏ എത്താന് നമ്മളിലേക്ക് എത്താൻ എന്ത ചെയ്യുന്നു ദിവസങ്ങളോ മാസങ്ങളോ എടു എടുത്തിരുന്ന ഒരു സമയത്ത് ഇന്ന് ലോകത്തിന്റെ ഏത് സംഭവിക്കുന്ന ഏ ഏത് കാര്യമാവട്ടെ അതൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ കൈകളിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇത്ത ഈ സാങ്കേതിക വിദ്യയുടെ ഒരു ഏ വളരെ ഒരു വലിയ ഇത്ന്നുള്ളത് കാരണം ഏ ഇത് ല്ലാം സാങ്കേതിക വിദ്യയുടെ ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം സാങ്കേതിക വിദ്യ മനുഷ്യ ജീവിതത്തിലെ വലിയ മാറ്റം ങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാനുള്ള അവസരുണ്ട് പ്രത്യേകിച്ച് നമ്മളൊക്കെ കുറച്ച മുമ്പ് ഹ് രണ്ടു മൂന്ന വർഷം മുമ്പ് നമ്മുടെ ഈ ഒരു ഒരു കൊറോണ വൈറസ് വളരെയധികം വ്യാപിച്ച ആ ഒരു സമയത്തെ വിദ്യാർത്ഥികൾക്ക് അവരുടെ അവരുടെ വിദ്യാലയങ്ങളിൽ പോകാതെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് ടെ പാഠഭാഗങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുക കൊണ്ടുള്ള ഒരു രീതിയിലൂടെ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത് കാരണം ഞാനട രം അത്തരമൊരു ഇതുകൊണ്ട്ു തന്നെ എനിക്ക് എതുണ്ട് ഇരം സാങ്കേതിക വിദ്യയുടെ ഉപകാരം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും ക്കുന്നുണ്ട് കാരണം ഉപകാരം ഉണ്ടാലും അതിന്റെ ഒരു മറുവശമായിട്ടൊ ഒരു അതിന്റെ ഒരു ദശ പരമ ഉണ്ടാവെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ എന്ത സാങ്കേതികവിദ്യ വളരെയധികം സ്വാധീന ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാനും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാലൊക്കെ പങ്കെടുക്കാനും അതുപോലെ ഏ ഡിജിറ്റൽ ഡിജി ലൈബ്രറികള് ഏ വായിക്കാൻ ഡിജിറ്റൽ പുസ്തകങ്ങളൊക്കെ ഏർ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് വായിക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ ധാരാളം ആപ്പുകള് എന്നിവ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുക കൊണ്ട് ഉണ്ടാക്കിയെടുക്കുകയും അതുപോലെ തന്നെ അതെല്ലാം പഠനത്തെ വിദ്യാർത്ഥികൾക്കും ഏ വിദ്യാർത്ഥികൾക്കും എന്ത ചെയ്യണ്ട് പഠനത്തെ വളരെ വലിയ രീതിയിൽ ഫലപ്രദമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം ഒര് ഒരു വിദ്യാർത്ഥിക്ക് ലോകത്തിലെ ഏറ്റവും മിച്ച അധ്യാപകരുടെ ക്ലാസ്സുകൾ പോലും ഇന്ന് തന്റെ കയ്യിലുള്ള മൊബൈൽ മൊബൈൽ മൊബൈൽ എന്ന ഒരു സാങ്ക സാങ്കേതിക വിദ്യയിലൂടെ എന്ത് ചെയ്യും കാ ഏ ഏ കാണാൻ കഴിയുന്നുള്ളതാണ് ഞാൻ മനസിലാക്കണ്ടത് ഇഞ്പ്പോ നമ്മൾ നോക്കാണെങ്കിൽ വിദ്യാഭ്യാസ മേഖല പിഞ്ഞമ്മള് ആരോഗ്യമേഖലയിലേക്ക് നോക്കാണെങ്കിൽ ആരോഗ്യരംഗത്തു ണ്ട് ഈ സാങ്കേതികത വളരെ വലി സാങ്കേതിക വിദ്യന്തുണ്ട് വളരെ വലിയ മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചിട്ട്ണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കാരണം മുമ്പ് കണ്ടെത്താൻ പ്രയാസമായിരുന്ന പല രോഗങ്ങളും ഇന്നെന്താണ് ഏ ഇന്നത്തെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു കൊണ്ട് വളരെ വേഗത്തി ത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ശാസ്ത്രക് ഏ ശസ്ത്രക്രിയകള് അതുപോലെ തന്നെ ഏ ശസ്ത്രക്രിയകളൊക്കെ എന്തെ നണ്ട് വളരെ ഏ സുരക്ഷിതത്വം അതുപോലെ തന്നെ കൃത്യമായിട്ടും രോഗികൾക്ക് മികച്ച ചികിത്സ ലഭ്യ ലഭ്യമാക്കുകയും ചെയ്യൂന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സ് അതൊക്കെണ്ട് അതുപോലെ തന്നെ ഇനിയിപ്പോ ഏ കൃഷി മേഖലയിലാണെങ്കിൽ സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇഞ്പ്പോ ആധുനിക യന്ത്രങ്ങൾ അതുപോലെ തന്നെ ജല ത്തേചന സംവിധാനങ്ങളൊക്കെ എന്തെയ്യ്ന്ന്ണ്ട് ഒരു സാങ്കേതിക ഏ ലെവലിലേക്ക് ഏ ആ ഒരു തലത്തിൽ ഏക് അതിനെല്ലാം മാറ്റി കൊടുത്തതായിട്ടാണ്
അതെ നിങ്ങളൊരു സാങ്കേതികവിദ്യയെ കുറിച്ച് പറഞ്ഞപ്പളാണ് ഇതേ ഇതില് പ്രധാനപ്പെട്ട ഇപ്പൊ ഞമ്മള് കഴിഞ്ഞൊരു രണ്ടു വർഷത്തിനുള്ളിൽ കണ്ടുവരുന്നതാണ് ചേച്ചി പിട്ടി അല്ലെങ്കി എ ഐ പോലോത്ത ഓരോ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഓരോ കടന്നുവരവും കാണാൻ കഴിയും അപ്പൊ അത് നമ്മുടെ കുട്ട് ട്ടികള് എത്രത്തോളം സ്വാധീനം ച്ചെടുതിയിട്ടുണ്ടെന്ന്ള്ളെ അമക്ക് ഞാനിപ്പോ ഒര് കലാലയത്തിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യാണ്. ഇവടെ അമ്മളെ കെ കേരളത്തിലല്ല കേരളത്തിന്റെ പൊറത്താണ് നമ്മടെ കർണാടകയിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിലുള്ളൊരു ഏഹ് കലാലയത്തിലാണ് ഇപ്പ അധ്യാപകനായി വർക്ക് ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് അപ്പൊ ഇവടെ ഞാന് ഇപ്പോ ചെറിയ ക്ലാസുകൾ നാലാം ക്ലാസിന്റെ ഏഹ് ക്ലാസധ്യാപകനാണ് ഞാന് അപ്പോ അവട്ത്തെ കുട്ടി കളെ ഓരോ ദിവസത്തെയും അവരുടെ പ്രവർത്തികള് എഴ്താനുള്ള പ്രവർത്തികളൊക്കെ നമ്മളൊന്ന് ഏഹ് വിലയിരുത്തുമ്പം അവര് കാര്യമായിട്ടും ഇവര് വീട്ടിലെത്തിയ ഉടനെ ഇതാ ഈ ഇത്പോലെയു ള്ള ഏഹ് ഏയ്താൻ വേണ്ടിട്ട് പ്രവർത്തനങ്ങൾ ഏയ്താൻ വേണ്ടിട്ട് ഇത്പോലയുള്ള ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ജെമിനി പോലോത്ത അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത്കൊണ്ട് തെന്താന്ന് വെച്ചാല് അവരുടെ ചിന്താശെ ഷി വളരെയധികം പിന്നോക്കാവസ്ഥയിലേക്ക് പോവാണ് കുട്ടികൾ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ അല്ലെങ്കില് ഈ ര ക്ഷിതാക്കള്തൊന്ന്വറീല്ല എങ്ങനെണ് ത് ഉപയോഗിക്കേണ്ടനുള്ളെ കുട്ടികൾ എന്താണ് ഈ മൊബൈൽ ഫോണിൽ കയ് എന്താണ് ചെയ്ത് കൊണ്ടിരിക്ക്ന്ന ള്ളത് അപ്പൊ ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഇത്പോലെയുള്ള ഏഹ് ഒറ്റക്ക് എഴ്താന് വേണ്ടി ശ്രമി ക്കാതെ ഇത്പോലെയുള്ള ചാറ്റ് ജി പി ടി, എ ഐ പോലോത്തെ ഏഹ് ഇതൊക്കെ ഉപയോഗിച്ച അവരുടെ ചിന്താശേ ഷിയെ തന്നെ തകർക്കുന്ന രീതിയില് അതൊന്നും ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് നമ്മള് ത് ഒരു വശത്ത് നോക്കുമ്പോ അമക്ക് കാണാൻ കഴിയി എന്നാൽ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതു പോലെ തന്നെ ഓരോ കലാലയത്തിലും അല്ലെങ്കി ഓരോ കെട്ടിടത്തിലും ഇത്പോലെയുള്ള ഓരോ വൻകിട കമ്പനികളും ഇത് പോലെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകള് ഉപയോഗിച്ചിട്ടാണ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളും എത്രത്തോളം വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയോ അത്രത്തോളം അവര് പെട്ടെന്നാക്കുന്നത് അപ്പൊ ഇതിൻ്റൊരു ഭവിഷ്യത്തും അല്ലെങ്കിൽ നല്ല വശം നോക്കുമ്പോൾ നമുക്ക് രണ്ടും പറയേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മടെ ഈയ്യ ആദ്യ ആധുനിക കാലത്ത് ഇത്പോലെയുള്ള സാങ്കേതിക വിദ്യ അത്യാധുനിക സാങ്കേതിക വിദ്യ കാർഷിക മേഖലകളിലാവട്ടെ വിദ്യാഭ്യാസ മേഖലകളിലാവട്ടെ സ് സാമ്പത്തിക മേഖലകളിലാവട്ടെ സാമൂഹിക മേഖലകളിലാവട്ടെ രാഷ്ട്രീയ മേഖലകളിൽ വരെ നമുക്കീ അത്യാധു സാങ്കേതികയുടെ ഒര് ഒര് സ്വാധീനം നമുക്ക് കാണാൻ കഴിയുന്ന്ള്ളാണ് നമുക്കറിയാം പുതിയ നമ്മള് കേരളത്തി ന്റെ പുതിയൊരു സർക്കാർ വരികയും അവരിൽ പ്രധാനപ്പെട്ടൊര് എ ഐ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ മായി ബന്ധപ്പെട്ട ഒരു മന്ത്രി സ്ഥാനം തന്നെ നൽകുകയും ചെയ്തുന്ന്ള്ളാണ് അപ്പൊ അമുക്ക് അതിലൂടെ മൻസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ഭ ഭാവി കേരളത്തിന്റെ ഭാവി കേരളത്തിന്റെ ഒരു നീക്ക് പോക്ക് എത്രത്തോളം അത്യാ- വേഗത്തിലാനുള്ളത് നമുക്ക് കാണാൻ കഴിയും കാരണം ഇതിനായിട്ട് ഒരു മന്ത്രിയെ വെക്കുനുള്ള പറഞ്ഞാല് അപ്പൊ നമ്മടെ - കേരളത്തിന്റെ ഓരോ പ്രവർത്തനങ്ങളിലും അത്ര വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് നന്നായി അറിയുന്ന അല്ലെങ്കിൽ നന്നായി- നന്നായി പഠിക്കാൻ ആയി കഴിയുന്ന ഒരു വ്യക്തിയെ തന്നെ അതിനൊരു മന്ത്രിയാക്കുകയും അവരുടെ ഓരോ പ്രവർ- മൊത്തം നമ്മക്കറിയാം ഒരു മാസത്തോളമായിട്ടുള്ളൂ ഒരു മാസത്തിനുള്ളിൽ എത്രത്തോളം പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ സാങ്കതികവിദ്യകളിൽ കാണാൻ കഴിക്കുക പിന്നെ സാങ്കേതികവിദ്യ എന്ന് പറയുമ്പോ നമുക്കറിയാം പത്ത പത്രവർത്ത മാധ്യ മാധ്യമങ്ങളില്- ഈ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള എത്രത്തോളം വേഗത്തിലാക്കുന്ന കഴനുകളാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോല ഇത് തന്നെ കൊറോണ എന്നുള്ള സമയത്ത് കൊറോണ കാലത്ത് നമ്മുടെ വിദ്യാർത്ഥികള് നമ്മുടെ രക്ഷിതാക്കള് നമ്മുടെ- എല്ലാവരും വീട്ടിൽ നിന്ന സമയത്ത് വിദ്യ മുടങ്ങാത്തൊരു സാധനമാണ് വിദ്യാഭ്യാസം എന്നുള്ളത് കുട്ടികൾക്ക് വളരെ കൃത്യമായ രീതിയില് അവരുടെ അധ്യാപക അദ്ധ്യാപകർ കൃത്യമായി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് അവരുടെ ഒരു വിഷയം പോലും മുടങ്ങാത്ത രീതിയില് - അവർക്ക് അധ്യാപന നടത്തി എന്നുള്ളതാണ് എന്നാലും അതുപോലെ തന്നെ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഓര- ഓരോ ജോലികളും കൃത്യമായ രീതിയിൽ കൊറോണ സമയത്ത് വീടുകളിൽ നിന്ന് ചെർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങള് പറഞ്ഞപോലെ തന്നെ ജലസേചന ജലസേചന മാർഗം മറ്റു മാർഗങ്ങളെല്ലാം ഇതുപോലെയുള്ള അത്യ - അത്യാധുനിക ഇത് ഉപയോഗിച്ച് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇതിലൂടെ മറ്റ് മാറ്റങ്ങൾ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് നിങ്ങക്കറിയാം ഞാൻ കൊറച്ച് മുൻപേ നമ്മടെ സിക്കിം കാലങ്ങളിൽ ഈ നോർത്തിസ് ആസാം ഭാഗത്തേക്ക്‌ കൊറച്ച് - പോയിരുന്നു അപ്പൊ അവിടെയുള്ള പാടങ്ങളില് നെൽകൃഷി കഴിഞ്ഞാല് നമുക്ക് പണ്ട് കാലത്ത് ആ എങ്ങനെയാണ് കോയ് - പിന്നെ നമ്മളെല്ലാം ഞാറ് നട്ട് നമ്മളെല്ലാം അരിവാള ഉപയോഗിച്ചിട്ട് കൊഴിഞ്ഞ - പാഠ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചൊരു സംവിധാനം ഉണ്ട് നമ്മുടെ കേരളത്തില് പക്ഷെ ഞാനിപ്പോ കൊറച്ച് മുൻപ് ആസമി - സന്ദർശിച്ചു വന്നുപ്പോ അസാമിലുള്ള ഓരോ കൾച്ചറുകളും ഞാൻ ഒപ്പിയെടുത്തിരുന്നു അപ്പൊ അവിടെയൊക്കെ - കർഷകര് പാടത്തി നിന്ന് നെ കൃഷി നെൽകൃഷി ചെയ്യുമ്പോൾ അവര് കൊയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത്യാധുനിക ങ്കേതിക ഉപയോഗിച്ചിട്ടുള്ള ഓരോ ട്രാക്ടറുകളാണ് അവർ ഉപയോഗിക്കുന്നത് അത് കഴിഞ്ഞ് നെല്ല് അവിടുന്ന് പാടത്തിു നിന്ന് എടുത്തിട്ട് അത് വീട്ടിലേക്ക് വെറും നെല്ലാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വേറൊരു അത്യാധുിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള മറ്റൊരു മിഷീനാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കാര്യമായിട്ട് ആസാമിലുള്ള രണ്ട് കൃഷിയാണ് നെൽകൃഷിയും ചോളം കൃഷിയും ചോള കൃഷി നമ്മുടെ പാട നിന്ന് കൊയിഞ് പാടത്ത് നിന്ന് ചോളംെല്ലാം പററിിച്ചെടുത്തിട്ട് വീട്ടുമുറ്റത്ത് എത്തിച്ചിട്ട് ചോളം വേറെ അതിന്റെ നടുവിലുള്ള ഭാഗം വേറെയാക്കാൻ വേണ്ടിട്ട് വരെ അത് മിഷീനാക്കി ഉപയോഗിക്കുന്നു അങ്ങനെ ചോ ളത്തെ അത് മാറ്റി അത് വേറെ പൊടിയാക്കാൻ വേണ്ടയിട്ട് ഇതുപോലുള്ള അത്യാധുന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു അക്ക് ക്കറിയാ ഈ കാർഷിക മേഖലകളിലാണ് നമ്മൾ പണ്ട് വളരെയധികം ഒരു കഠിനാധാന രീതിയിൽ നമ്മൾ കണ്ടിരുന്നത് വളരെ കഠിനാദാനം ചെയ്ത് വെയിലത്തും മായത്തുംൊക്കെ പണിയെടുത്ത് കണ്ടിരുന്ന ഒരു കർഷകരാണ് പണ്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ ഇത്രത്തോ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അത്യാധുിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഓരോ മെഷിനറികും വന്നിട്ട് ഇതുപോലെയുള്ള ഇപ്പൊ നമുക്കറിയാം പണ്ട് ണ്ട് കാലങ്ങളില് അടക്ക പൊളിക്കാനൊക്കെ എത്രയോ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പ നമുക്കറിയ അടക്കവ അടക്ക ഒന്ന് മെഷീനേ ഇട്ട് കൊട്ത്താ മതി എത്ര പൊളിച്ചു വരുന്ന രീതി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ തേങ്ങയാവട്ടെ മറ്റെന്താവട്ടെ അപ്പൊ ഇത്രത്തോം ഒരു നല്ല രീതിയിൽ നമ്മള് ജനങ്ങൾക്കിടയിൽ എല്ലാവിധ മേഖലകളില നേരത്തെ സൂചിപ്പിച്ചച്ച് പോല സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ എല്ലാവിധ മേഖലകളിലും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോഗ്യ മേഖലകളിൽ വരെ ഓപ്പറേഷന് വേണ്ടി വരെ നമ്മുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ കേരളം അല്ലെങ്കിൽ ലോകത്തിന്റെ അവരെ പോക്ക് എന്നുള്ളത് അപ്പ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം യണ് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് അപ്പ അത് നമുക്ക് മറ്റൊരു സമയത്ത് കൂതൽ ചർച്ച ചെയ്യുന്ന ന്നാവും ഓക്കെ ഓക്ക
ആഹ ഓക്കെ ഓക്കെ ശരി